ഹലോ ഹലോ കേൾക്ക്ണ്ടോ? ആഹ് കേൾക്കുണ്ടല്ലോ ഇപ്പൊ. ആഹ് എന്നിട്ട് എന്താ പണി.
ഇങ്ങനെ അച്ചാലും പിച്ചും അച്ചാലും വിച്ചാലും ഇങ്ങനെ നടക്കാ.
ഓഹ് അവിടെ റേഞ്ച് കുറവുണ്ടോ? അവിടെ എന്താ റേഞ്ച് കുറവുണ്ടോ? ചെറുതായിട്ട് കട്ട്‌ ആവുണ്ട് റേഞ്ച്‌. ആഹ് ആഹ് ആഹ്
ഇപ്പഴോ, ഇപ്പം ഓക്കേ ആണോ?
ആഹ് ഇപ്പൊ ക്ലിയർ ആവുണ്ട് ആഹ് ആഹ്. പിന്നെ നിങ്ങൾക്ക് എന്ത് ആയിരുന്നു അസുഖം.
എനിക്ക് ആസ്മന്റെ അസുഖം. ആസ്മ ആസ്മ.
മരുന്ന് കുടിക്കുണ്ടോ?
ഓഹ് അത് ചെറുതായിട്ട് അലർജി തുടങ്ങി. ട്ട് അത് മുത്ത് മുത്ത് കൂടി കൂടി കൂടി കൂടി ആസ്മ. ഉം കൊറച്ച് ക്രിട്ടിക്ക്. മരുന്ന് ഒക്കെയുണ്ട് കൊറച്ച് ക്രി ക്രിട്ടിക്കൽ ആയിരുന്നു ഇവളെ പ്രെഗ്നന്റ് ആയപ്പോ കൊച്ചിനെ പ്രെഗ്നന്റ് ആയപ്പോ.
ആഹ് എന്നിട്ട്.
ഡോക്ടർസ് ഒക്കെ കൈ ഒഴിഞ്ഞു അവസ്ഥയിലായിരുന്നു. അല്ല പിന്നെ അന്ന് ഇങ്ങനെ കൈമാറി പോന്ന്. എന്നിട്ടെന്ത് അവര് അത് നമ്മളെ അടുത്ത് വിളിച്ച് ആഹ്. ഒരു വെള്ളിയാഴ്ച പോയിട്ട് പിന്നെ. അങ്ങ് ഞായറാഴ്ച എങ്ങാണ്ട് ശ്വാസം കിട്ടി.
ഏഹ്
പിന്നെ വേറെ എന്തൊക്കെയാ?
ഓഹ് റേഞ്ച് പിന്നെയും പോവുണ്ടല്ലോ.
ഇപ്പൊ റേഞ്ച് പോവുണ്ടോ?
ഏഹ്
റേഞ്ച്‌ പോയോ? ആഹ്
ഏഹ്
എന്താ പറഞ്ഞ്.
ഹലോ
ആഹ് പറ
റേഞ്ച് ഇപ്പൊ കുഴപ്പമില്ല നേ നേരത്തെ പോയിരുന്നു ആഹ് നേരത്തെ പോയി. ഇപ്പോ വന്നു.
വേറെ എന്തൊക്കെയുണ്ട്. പെരേത്ത് പണിയൊക്കെ കഴിഞ്ഞോ? പണിയൊക്കെ കഴിഞ്ഞോ, ചോറും കറിയൊക്കെ ആയോ?
ആഹ്
എന്താ കറി ഇന്ന്
ഇന്ന് കിഴങ്ങ് കറി
ആഹ്
ആഹ്
ആഹ്
എന്നിട്ട്
പിള്ളേരൊക്കെവിടെ
പിള്ളാരക്കെ അവിടെ കളിക്കണ്ട്
ഓ പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനങ്ങളൊക്കെ പറ വിശേഷങ്ങളൊക്കെ പറ
ഇവിടെ സുഖാണ്
എന്തൊക്കെ ഉണ്ട് ഇപ്പൊ ഹോബികളൊന്നും ഇല്ല പാട്ട് പാടല് ഡാൻസ് കളിക്കല് അതന്നെ മെയിൻ ഹോബില്ലേ
ഉം ഡാൻസ് പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ട്
ആഹ്
ക്ലാസിക്കൽ ഡാൻസ്ണ്ടാവില്ലന്ന് എന്ന് വച്ചാ ഈ മോഹിനിയാട്ട അങ്ങനൊക്കെ ഒന്ന്
ആഹ്
അയിനോടൊക്കെ താല്പര്യം ഉണ്ട്
ഓ
ഉം
പാട്ട് പാടുമോ
പാട്ടൊന്നും പാടൂല
ഉം മൂളിപ്പാട്ട് പോലും ഇല്ല
എപ്പഴേലൊക്കെ
ആഹ്
നിങ്ങള് പാട്ട് പാടുവോ
ഉം ബാത്റൂം സിംഗറാ
ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് ഉമ്മാക്കൊക്കെ എന്തോ കൊടുത്ത്
മദേഴ്സ് ഡേറ്റ് ഞാൻ സ്റ്റാറ്റസ് വെച്ചു
ഓ
ഉം ഇപ്പൊ അതാണ് ട്രെന്റ്
ഉം അമ്മായിമാന്റെയും ഉമ്മാന്റെയും ഫോട്ടോം വെച്ചിട്ട് സ്റ്റാറ്റസ്
ഓ
ഇപ്പൊ ട്രെൻഡിങ് അങ്ങനെയാണ്
ആഹ്
ഇമ്മാക്ക് എന്ത് കൊടുത്ത്
ഒന്നും കൊടത്തിട്ടൊന്നുല്ല ഉം
വേറെന്താ
വേറെന്ത്‌ ഇങ്ങനെ പോണു മം
എല്ലാരും സ്റ്റാറ്റസ് വെക്കുമ്പോ നമ്മളും സ്റ്റാറ്റസ് വെക്ക അല്ലാതെ എല്ലാ നമ്മക്ക എല്ലാം ഒന്നും മതേർസ് ഡേ തന്നെ
അതന്നെ എന്നിട്ട് പണിം കഴിഞ്ഞോ
ഓഹ് ചോറ്ണ്ട് വെക്കാൻ മകള്താ ഇതികൂടെ ഇങ്ങനെ നടക്ണ്ട് ഞാൻ പുറകെ നടക്ണ്ട് അവളൊരു ഐസ്ക്രീം ബോളും വെച്ചിട്ട് വെള്ളം വെള്ളം ഒഴിച്ച് നടക്കുന്നുണ്ട്
ഓഹ്
ഉം
എന്നിട്ട് ഇപ്രാവശ്യം മാങ്ങട്ട് ഒന്നും ഉണ്ടാക്കില്ലേ സ്പെഷ്യൽ ഐറ്റംസ്
മാങ്ങായിട്ട് മാങ്ങ ഇപ്രാവശം നന്നായിട്ട് കഴിച്ചുട്ടോ അപ്പം പോരെ മാങ്ങ കഴിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം
ഓഹ്
ഇതിന് മുന്നേ എന്താണ് മാങ്ങ ഉപ്പും മുളക് പൊടിയും തിരുമീട്ട് കഴിച്ച് അത്
ആഹ്
ഉം വേറെ
ആഹ് വെറൈറ്റിത് ഒന്നും ഉണ്ടാക്കില്ല
വെറൈറ്റി ആയിട്ട് എന്ത്‌ ഉണ്ടാക്കാനാ ജൂസടിക്കും
ആഹ്
അതിപ്പോ അതിപ്പോ മാമ്പഴ പുളിശ്ശേരിവെക്കും
അതെ എങ്ങനെ ഉണ്ടാക്ക?
ബ ബ പുളിശ്ശേരിയോ
ആഹ്
അത് മാങ്ങാ നമ്മള് തൊലി കീച്ചണ മാങ്ങല്ലേ നാടൻ മാങ്ങയ നല്ലത് ചെറിയെ മാങ്ങല്ലേ
ആഹ് ആഹ്
അതിന്റെ തൊലി ഒഴിച്ചിട്ട് ശർക്കരയും അത് അത് അത് വേവിക്ക ഒരു ശക ശകലം ശർക്കര മതിട്ടോ
ആഹ്
എന്നിട്ട് നമ്മൾ തേ സാധാരണ അക്കും പോലെ തേങ്ങയും തൈര് ഒര് അരച്ചൊഴിച്ചിട്ട് തൈര് ഒഴിക്കാം എന്നട്ട് നെയ്യല് മൂപ്പിച്ചെടുക്കും
ഓഹ്
എനിക്കിഷ്ട്ടല്ലട്ടോ ആ സാധനം.
ഉം
ഞാൻ കഴിക്കൂല. എനിക്കിഷ്ടല്ല എന്റെ ഹസ്ബൻഡന് ഭയങ്കര ഇഷ്ട.
ആഹ് ഉമ്മ കഴിക്കോ?
ആഹ് ഉമ്മച്ചി ഇടക്ക് ഇടക്ക് കഴിക്കും.
ആഹ് ഹസ്ബൻഡ് ഇവിടെ ഇങ്ങളെ വീട്ടിലല്ലെങ്കി അവടെ
ഹസ്ബൻഡ് ഇവിടെ ഇണ്ട്. ഇന്ന് ജോലികോയി എന്റെ വീട്ട്ട് എന്റെ കൂടെ ഇണ്ട്
ഓ
ജോലിക്ക് പോയിട്ട്ണ്ട് ഇന്ന് ജോലിക്ക് പോയതഅല്ല ട്ടോ ഇന്ന് നാട്ട് പോയത.
ഓ
ഉം വരുന്നുണ്ട് തൃശ്ശൂര് കഴിഞ്ഞുന്ന് പറഞ്ഞു.
ഓഹ് ദൂരെ സ്ഥലത്ത വീട്? ദൂരെ സ്ഥല ആണോ വീട്?
ആഹ് ദൂര സ്തല ഇവിട്ന്ന് പത്ത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതോളം കിലോമീറ്റർ ഇണ്ട്. ഇരുന്നൂറ്റാ ആ ഇരുന്നൂറ്റമ്പത് ഒകെ ഇണ്ടാവും.
ആഹ് ന്നിട്ട് മോളൊക്കവടെ
മോള് ഇതാ അപ്പുറത്തുംപ്പുറത്തൊക്കെ കൂടെക്കെ ഇങ്ങനെ നടക്കണ്ട് കുറ വെള്ളത്തിൽ കളിച്ചിട്ടേ.
ആഹ്
വ്ഗാനങ്ങനെ അങ്ങനെ പൊറത്ത്ക്ക് വിടാറില്ല അകത്തിട്ട് പൂട്ടാറാ.
ആ ആഹ്
ഉം വിട്ടാലും പിടിച്ചാ കിട്ടാത്തോണ്ടെ
ഇങ്ങള അപ്പറത്തൊക്കെ എന്താ കാട ഉള്ളേരിയാ?
ആഹ് വേറൊരുഉള്ളേരിയ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം നമ്മള് പറിയില്ലേ സ്വപ്നം കാണാൻ പറ്റിയ സ്ഥലം.
ആഹ ഹാ
ഒരാളെ ശല്യവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടെ. തനിച്ചിരുന്ന് സ്വപ്നം കാണ ആ പന്നിണ്ട് പന്നി പന്നി ഇപ്പൊ കാടൊക്കെ വെട്ടിട്ടോ മരങ്ങളൊക്കെ വെട്ടി. പന്നി ഇണ്ടാവും മുള്ള മുള്ളം പന്നി ഇണ്ടാവും. പിന്നെ അതന്നെ ഞാൻ കണ്ടിട്ടൊള്ളു.
ഓഹ് മയില പ അങ്ങനെ എന്തെലുമൊക്കെ ഉണ്ടോ?
ഓ മയില്ണ്ട് ഇന്നിപ്പ നമ്മടെ വീടിന്റെ മു മേലൊക്കെ ഇണ്ടായിന്നു.
ഓഹ്
അധികം പെൺമയിലാണെ ആൺമൈലൊക്കെ കൊറവാ
ഓ
വേറെന്താ?
വേറെന്തെങ്ങനെ പോണു.
പാചകത്തിനൊക്കെ താല്പര്യം ള്ള ആളാ.
ആഹ് ചെയ്യണൊക്കെ ഇഷ്ട പക്ഷെ ഒരു ടൈംമ്. ഒരു ടൈമിന് ചെയ്യാം. തോണിയ അപ്പ ചെയ്യും പിന്നെ വണ്ടാച്ച്ട്ട് പോവും.
അങ്ങനെ
ആഹ്
ഉം വെറകും പണിയിലാണ് എല്ലാരും വെറകും ഇപ്പൊ കാടൊക്കെ വെട്ടിയപ്പോഴേ നല്ല വെറക് ശേഖരിച്ചു വെ വെച്ചാലയല്ലേ ഇപ്പഴല്ലേകിട്ടള്ളൂ.
ആഹ ഇവിടെക്കെ അവിടെക്കെ കെണറൊക്കെ ഉണ്ടോ?
ഇവിടെ കുഴല്
ഓ
നമ്മുക്ക് കുഴലോ ഒക്കെ കുഴല് തന്നാ. കുടിക്കാൻ വെള്ളംന്ന് വെച്ചിട്ടൊന്നുമില്ല. കുഴലിന് തന്നെ എടുക്കാറ്.
ഓ
കിണറ്റ്ത്തെ വെള്ളം ഉ കുടിച്ചിട്ടിപ്പോ കാലങ്ങളോളായി എനിക്കിപ്പോ അതിന്റെ ടേസ്റ്റ് പറ്റാണ്ടായിണ്.
ഓക്കെ
ആ ഒര് കയ്പ് രസം ഫീല്ചെയ്യും ഇത് കുടിച്ച് ശീലമായിട്ടേ.
ആഹ്.
അതിപ്പോ കുടിക്കാൻ പറ്റാണ്ടായിക്കണ്.
ഓ
ഇപ്പ നമ്മള് പത്ത് പതിനാറ് വർഷമായിട്ട് നമ്മളിപ്പോ കുഴൽ വെള്ളം തന്നെ ഉം
എന്നിട്ട്
കെണറ്റ്ത്തെ വെള്ളം നമ്മള് കുടിക്ക ക്കുമ്പോഴും അവസാനൊക്ക ആകുമ്പോഴേക്കും എല്ലാരും കിണറും . അപ്പൊ പിന്ന എല്ലാരും ഒരു ബുദ്ധിമുട്ടാവും. നമ്മൾ ഈ കുടം കൊണ്ട് വെള്ളംത്തിന് പോകും.
ഓ
അപ്പൊ നമ്മക്ക് നമ്മടെ തന്നെ നല്ലത്.
ഉം എന്നിട്ട് എല്ലാവരും എവിടെ?
എല്ലാവരും ഇതാ ഇവിടെ കുറച്ച് ഇന്ന് തൊടിയിലൊക്കെ നല്ല മല്ലിക തൈ ഉണ്ടായിരുന്നു. ബന്ധിയില്ലേ ബന്ധിപ്പൂവിന്റെ അപ്പൊ ഇമ്മച്ചി ഇന്ന് അതൊക്കെ പറിച്ച്. വച്ചിട്ട് രണ്ട് സൈഡ് കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഓണക്കെല്ലേ വരുന്നെ. പൂവിന് അപ്പൊ അത് നനച്ചൊണ്ടിരിക്കണ്.
എന്നിട്ട് എല്ലാർക്കും സുഖം തന്നെയല്ലേ?
എല്ലാർക്കും സുഖം. അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോണു. കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ആര്ക്കും ഇല്ല ഇപ്പൊ. ഈ നിമിഷത്തില്. ഇനിയിപ്പോഴ് വേറെ എന്തെങ്കിലും വരോന്ന് നമുക്ക് പറയാൻ പറ്റുകേലാ. ഒന്നും നമുക്ക്, ഉം വേറെ എന്തുട്ടാ എന്ന ശരിയെന്നാ.
ആ എന്നാ ശരി.